ഹെലോ ഉം ആഹ് എന്തൊക്കെയാ സുഖല്ലേ
ആഹ് സുഖായിട്ട് പോണ് ന്താ വീട്ടില് പണികളൊക്കെ തീർന്നോ
ഓ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ
പിന്നെ
ഫ്രണ്ട്സളായിട്ടിങ്ങനെ സംസാരിക്കേര്ന്നേ
ആഹ് അഹ് വർക്കൊന്നുംണ്ടാവൂലല്ലേ ചെയ്യാന് വീട്ടിലൊന്നും ഇര്ന്നിട്ട്
ആഹ് ഇല്ല
ആഹ്
ഒ ഓരൊക്കെ പൊർത്താണ് അപ്പം ഓര്ങ്ങനെ ജോബിന്റെക്കെങ്ങനെ പറയ്ന്ന്ണ്ട്. അപ്പൻക്കിങ്ങനെ ജോബിന്റക്കെ നോക്കാന്ന്ങ്ങനെ
ആഹ് ഉം
ഒന്നണ്ടോ രൊക്കെ പുറത്ത് ഓരോ സ്ഥലത്താ
ആഹ്
എടക്കിങ്ങനെ വിളിക്കും
ആഹ്
കാര്യങ്ങളൊക്കെ പ അവിട്ത്ത ഓരോന്ന് പറയുമ്പോ ഞമ്മക്കങ്ങോട്ട് പോവാൻ തോന്നും. അവിടുത്തെ ഓരോ ലൈഫ് ഉം കാര്യങ്ങളൊക്കെ കേക്കുമ്പോ
ഉം എന്തിനാ താല്പര്യം എന്താ ആഗ്രഹത്തിലാപ്പൊ ഇക്കണ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞിട്ട്-
ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോ ഇനി ഐ ടി കമ്പനിയില് ഇങ്ങനെ- കേറണം എന്നുള്ളത്ണ്ട്- ബാക്കിന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോ കൊറെ പേരെ കല്യാണൊക്കെ കഴിഞ്ഞ് - ഒര് പഠിക്കണുണ്ട്-
ആഹ്
മറ്റേ മെഡിക്കൽ ഫീൽഡിലൊക്കെ ആയിട്ടാണ് പിന്നെ കൊറ പേര് ഏവിയേഷൻ എടുത്തിട്ട് ഏഹ് - ഏഹ് അതിന്റെ അങ്ങനെ നോക്കി ഓരോരുത്തരും ഓരോ- ഇതായിട്ട്ങ്ങനെ പുറത്ത് നോക്കുക അപ്പൊ ഞാനിനി ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയാലോ എന്നുള്ളൊരു പ്ലാനുണ്ട്
ആഹ്
അപ്പൊ ഏതെടുക്കണ്ടേ എന്തെടുക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് എല്ലാരരുടുത്തു ചോദിച്ചിട്ട് അഭിപ്രായം നോക്കിട്ട് എടുക്കാംന്നുള്ളരു- ഇതിലാണ്
ആഹ് ആഹ്
അങ്ങനെ
ആഹ് എന്തെങ്കിലൊക്കെ ജോലി ഉള്ളത് വലിയൊരു കാര്യം തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുക്ക് ആരോടും ചോയിക്കണ്ട
ആഹ് അതെ ഇപ്പൊ എന്തെങ്കിലും പുറത്ത് പോണമെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ വേണെങ്കിൽ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണോ അത ഓരുക്കും ഒരു ഇതാണ്-
ആഹ് -
എപ്പൊ നമ്മള് ഹ് പോറത്തു പോയി നമ്മള് ഒറ്റയ്ക്ക് പൈസ ഉണ്ടാക്കി നമ്മള് കൊടുക്കുമ്പോ ആഹ് ഒരു ഇത് വരുല്ലോ നമ്മള ഉള്ളിലേക്ക് -
ആഹ് പിന്നെ മ്മടെ കാര്യങ്ങൾക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യം വരൂല്ല പിന്നെ മ്മൾ കൊണ്ട്ടു.. ക്കുമ്പോ അവർകൊരു സന്തോഷണ്.
ആഹ് അതെ എന്തേങ്കിലും ഇപ്പോ ഹ് പ്പ ഫസ്റ്റ് ഇപ്പസാലറിക്കെ കിട്ടിട്ട് നമ്മള്. ഓര്ക്കെന്തെങ്കിലുക്കെ വേടിച്ചെടുക്കുമൊ. അത്അമക്ക് സന്തോഷാണ് ഒര്ക് സന്തോഷ അ
വീട്ടെര് പിന്നെ സപ്പോർട്ട്ല്ലേ പഠിക്കാനും ജോബിന്റക്കെ അപ്പ പിന്നെ കൊ..
പിന്നെ എന്തായാലും ഓക്കെണ് എന്ത് വേണെങ്കിലും പചോന്ന് പറഞ്ഞോണ്ട്.
ആഹ് ആഹ്-
പഷെ എന്താ എടുക്കണ്ടേന്നുള്ളത് കൺഫ്യൂഷനാണ് കാരണം- ഹേ മ്മ്ള് മ്മ്ക്കപ്പ തോന്നിതില്ടുത്തിട്ട് പിന്നെ.
ആഹ് ന്ന്ട്ട്കാര്യല്ല താല്പര്യള്ള ആഹ് താല്പര്യള്ള മുന്നോട്ടെന്നും. സന്തോഷ്ത്തോടെ കൊണ്ടുവാൻ പറ്റും ന്നുള്ളത് നോക്കിടുക്വാണ് ഏറ്റവും നല്ലത്.
ആഹ് അതെ.
ഞമ്മള അപ്പത്തെര്. താല്പര്യത്തിന് എന്തിനെങ്കിലും ചേർന്ന് പിന്നെ അതിനോടുള്ള താല്പര്യം കുറഞ്ഞ ആ സമയം വെറുതെ വേസ്റ്റാവും.
ആഹ് -
വീട്ടിലുള്ളവരടൊക്കെ ചോയിചിട്ട് അവർകൊക്കെ താല്പര്യള്ള എന്തെങ്കിലുക്കെ ഒരു കോഴ്സ് എടുത്തിട്ട്.
ആഹ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട്ണ്ട് ഓര്. ഏയ് ഓരു കൊച്ചിയിലാണ് അപ്പൊവരിങ്ങനെ. ഏഹ് ഓ ഒരിങ്ങനെ നിക്കാഹ് ഒക്കെ അങ്ങനെയൊക്കെ ആഹ്. കഴപ്പിക്കാന്നുള്ളൊരു പ്ലാനിലേനി അപ്പം വീട്ട് പറഞ്ഞ് പഷെ. ഒരു പൈസ പോലും ഓരു വീട്ടാരെ കൊണ്ട്ർക്കിപ്പിച്ചില്ല. ക്കെ ഏമ് ചെക്കന്റെ വീട്ടരും. ആഹ് ചെക്കൻ ചെക്കൻ നല്ലോണം പണിയെടുക്കലൊക്കെണ്ട് പണിക്ക് പോവലും വർ.. കിനൊക്കെ പോയിട്ട് അങ്ങനെ പൈസ ണ്ടാക്കി ഓളു ഹാപ്പി.. ഓനും ഹാപ്പിയാണ് അങ്ങനെ കല്യാണം ഓരന്നെ നടത്തി അതുപോലെ പറയ്മ്പ്ൾ അങ്ങനെ.. ആഹ് പൈസ ഒന്നും ഇതാക്കാണ്ട് അങ്ങനെ കേക്കുമ്പോ തന്നെ ഒരു. കേൾക്കുമ്പോ തന്നെ നമ്മോക്കോരു ഇതാണ് പിന്നെ എന്റെ വേറോരു ഫ്രണ്ട് ഇണ്ട് ടെൻത്തി പഠിച്ച.
ആഹ്
ത്തെ കസിൻ ഉണ്ട് ഓള്തുപോൽ. ന്നെ ഫസ്റ്റ് പിന്നെ പഠിക്കൻ കോഴ്സിനൊക്കെ ചേരുമ്പോ കൊറച്ച് പൈസയാവൊല്ലോ..
ആഹ.
അത്ക് ഓര വീട്ടുരന്നെ കൊടുത്ത് അങ്ങനെ പിന്നെ ഓള് പണ് വഴം പണിയിടുത്ത് പഠച്ച്. പണിയായി ഓളന്നെ ഒരു വീടൊക്കെ ഉണ്ടാക്കി ആഹ് സ്വ ർണ്ണം കാര്യങ്ങളൊക്കെ വേടിച്ച് ഓളെ കല്യാണത്തിന്റെ എല്ലാ കാര്യവും എയി റ്റു ഇസഡ് കാര്യം ഒക്കെ ഓളന്നെ നോക്കി
ഉം അങ്ങനെ ചെയ്മ്പോ വീട്ടുർക്കും ഭയങ്കര സന്തോഷ നമ്മളിപ്പോ ഒരു ഞാനൊരു ഉമ്മന്നുള്ള സ്ഥിതി ക് പറയാം ഒരു കുട്ടിണ്ടായി കഴിഞ് നമ്മൾ ചിന്തികാ ഇപ്പോ കല്യാണം കഴിച്ച് വിടണല്ലോ അതുവരെ പഠിപ്പിക്കണല്ലോ അതാണ് ഇതിപ്പോ ഞമ്മള് അവര് കല്യാണത്തിന് വേണ്ടി നമ്മള് കഷ് ഷ്ടപ്പെടേണ്ട ആവശ്യം വരാതിരിക്കുമ്പോൾ നമുക്കൊരു അഭിമാനണ് നമ്മള് വളർത്തി പഠി പ്പിച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തതൊണ്ട് നമ്മളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടൊണ്ട്.. അവരെ കാര്യത്തിന് ഞമ്മള് പിന്നെ മക്കള് ബുദ്ധിമുട്ടിവ്വില്ലന്നുള്ളൊരു അഭിമാനം
ആഹ്
ഇപ്പൊ ഒരുവിതൊക്കെ അങ്ങനെ തന്നെ ചെയ്യ്ണത്.. പഠിച്ച് ജോലിയയിട്ട് മതിന്ന് പറഞ്ഞിട്ട് വീട്ടരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ടേ
അതെ
ഉം കല്യാണത്തിന് ഒന്നും വേണ്ടന്ന് പറയണ മക്കളുണ്ട് ഞാനൊക്കെ ഇന്റെ കല്യാത്തിന് ഇരുപത്തഞ്ച് പാവൻ ഗോൾഡും ഒന്നര ലക്ഷം സ്ത്രീധനായിട്ട് പൈസയും അന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ട്
ആഹ്
അത് ഞമ്മക്ക് സ്വർണം വേണ്ടന്ന് പറയാത്തില്ല ഞമ്മളൊന്നും അല്ല അതൊക്കെ വലിയ ആളുകളല്ലേ തീരുമാനിക്കുക ആഹ് അവര് കല്യാണം വന്ന തീ
ഇപ്പൊ സ്വർണം കൊടുക്കുന്ന ക്കെ ഇത് ട്രെൻഡ് പോയല്ലോ ഇപ്പൊ ആഹ് ആഹ് കൊടുക്കാനും ഇല്ല
അന്നൊക്കെ ഞമ്മളെ കല്യാണം പല്ല കാണാൻ വന്ന് ഇഷ്ടപ്പെട്ടോ ചോദിച്ചു പെണ്ണിനും ആളിനും ഇഷ്ടപ്പെട്ടുന്ന് പറഞ്ഞാ പിന്നെ ബാക്ക ള്ളതൊക്കെ അവര തീരുമാനിക്കുക ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോ തീരുമാനിച്ചു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ആഹ് ആണും പെണ്ണും സംസാരിച്ചിട്ട് അവര് കാര്യങ്ങൾ അവരെ തീരുമാനിച്ചിട്ട് വീട്ടുകാരോട് പറയ ചെയ്യാ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ളതൊക്കെ
ആ
അയിന് അവർക്കിപ്പം ഇപ്പം അങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനത്തെ രീതിയിൽ വളർത്തി അപ്പൊ അവർക്ക് സ്വന്തം കാര്യങ്ങള് അഭിപ്രായം പറയാനായി നിൽക്കാനുള്ളത്ണ്ട്
ഇപ്പൊ എല്ലാത്തിനും ധൈര്യം ഉണ്ട് എല്ലാർക്കും എല്ലാ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഫേസ് ചെയ്യാൻ അറിയാം
ഉം ഞാനൊക്കെ തൊണ്ണൂറ് കാലഘട്ടത്തി അന്നൊക്കെ എന്താണ് വീട്ടുകാര് പറയണത് മുതിർന്ന വീട്ടുകാര് ഉമ്മ് ഉപ്പന്നല്ലേ വീട്ടിൽ മുതിർന്ന ആളുകൾ എ ന്താണോ പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ മതി ആഹ് അത് മതി അത്രേ ഉള്ള അല്ലാതെ ഒരു എതിരഭിപ്രായം പറഞ്ഞിട്ടു ണ്ടായിരുന്നില്ല ഇന്നിപ്പോ കുട്ടികള് പോലും പ്പോ ഇന്റ മോള് വരെ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുയാണെങ്കില് ഇതെടുക്കാന്ന് പറഞ്ഞാല് അത് പറ്റൂല മറ്റേത് മതി അതെന്തെടുത്താല് എന്നുള്ള ചോദ്യം വന്നു ഞമ്മക്ക് ഞാനൊക്കെ ആയിരുന്നു തന്ന് വീട്ടിൽ എന്തെങ്കില വാശി ഉണ്ടെങ്കിൽ വീട്ടിൽ എല്ലര് കൊണ്ടുവന്ന് തരും ഇട്ടോ അത് മതിയ അത്രേള്ളൂ ഇപ്പൊ കുട്ടികൾക്കൊക്കെ അഭിപ്രായമായി അവരെ കാലം മാറി
വേറെ എന്തൊക്കെ എന്നിട്ട് ഭക്ഷണം കഴിച്ചോ
ആഹ ഫുഡ് കഴിക്കാൻ ആവുന്നേള്ളോ സമയയി
ഉം വീട്ടില് നേരം പോവാൻ കുട്ടികള് ചെറിയ കുട്ടികളൊന്നും ഉണ്ടാവൂല അല്ലേ
ചെറിയ മക്കള്ഹ് ഇല്ല പിന്നെ മേമന്റെ മക്കളാ വരാനുള്ളത് ഒരുപിന്നെപ്പൊ ക്ലാസ് ഒക്കെ ഉള്ളതിനെ കൊണ്ട്
ആഹ ക്ലാസ്സ് പോയിട്ടുണ്ട് ആ അച്ഛന എന്താ ജോലിയാണ്
അച്ഛൻ കോൺട്രാക്ടർ ആാണ്
ആഹ അമ്മക്ക് ജോലി എന്തെങ്കിലും ഉണ്ടോ
അമ്മ ആ അമ്മ പോവണ്ട് അമ്മ ഒരു അമ്മ ഓഫീസില് ഓഫീസ് പോ വർക്ക് ചെയ്യാണ്
ആഹ ആഹ
അങ്ങെനെ
പിന്നെ അങ്ങനെ അച്ഛും അമ്മക്കും ജോലിയ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കാനും ജോലി മേടിച്ച കൊടുക്കാനും താല്പര്യമ ഉുള്ളവരുണ്ടാവും
ആ് അതെ എന്റെ അടുത്ത് പഠിച്ചോ എന്ത് വേണമെങ്കിലും പഠിക്കേണ്ട പഠിച്ചോ
ആഹ ആഹ ആ അവര് പഠിപ്പിക്കണേന് കാര്യണ്ടായ മതി
അതെ അങ്ങനൊക്കെയാണ്
ഉം
മക്കളെ എക്സാമൊക്കെ ഇനിപ്പ എപ്പഴാണ്
എക്സാംപ്പ കഴിഞ്ഞു ട്യൂഷനിലും ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റൊക്കെണ്ട് നിപ്പോ നാളെ ക്ലാസ് പി ട്ടി എണ്ട് പഠിക്കാൻ മോള് മിടുക്കിയാ മോള് കൊഴപ്പൊന്നുല്ല മോള് അരമാർക്ക് ഒര് മാർക്കൊക്കെ കൊ- കൊറവ്ണ്ടാവാറുള്ളൂ ഏത് എക്സാമിലും മോന് ഭയങ്കര മടി യവന് കൊറോണണ്ടായ സമയത്താണ് ഒന്നും രണ്ടും ക്ലാസ്ണ്ടായ അപ്പയീ ഓൺലൈൻ പഠനായ സമയത് നമ്മൾ സഹായിച്ചു എഴുതുള്ളത് നമ്മൾ എഴുതി കൊടുത്തു പിന്നെന്തെങ്കിലും വായി- ച്ച് വിടാൻ പറയുംുമ്പ നമ്മളത് വിടാൻപറയുംബം നമ്മളതു വോയിസ്ട്ണ സമയത്ത് ഓരോന്നും പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചു അത് കാരണം മോന് ഭയങ്കര ബേക്കിലാ ഓനങ്ങനെ തള്ളി തള്ളി വിടണം സ്കൂ- സ്കൂൾ വിട്ട് വന്നാ ബേഗാട വെക്കാ പിറ്റേ ദിവസം എടുത്ത് പോവാ വേറൊന്നുല്ലാ
അഇന്നപ്പ ചെറുതാണല്ലോ പിന്നെപ്പിന്നെ ആ... ആ
മോള് പിന്നെ എൽ കെ ജി യു കെ ജിയൊക്കെ അംഗൻവാടീന്നെന്നെ ഒരു വിധൊക്കെ പഠിച്ചിര്ന്ന് പിന്നെ എൽ കെ ജി യു കെ ജിയൊക്കെ ആക്കി അവളെ കൊണ്ട് കുഴപ്പല്ല അവള് നന്നായിട്ട് പഠിക്ക്ന്ന്ണ്ട് പിന്നെ ഒംബ - ഒമ്പതിലെത്തിയപ്പോ തന്നെ ട്യൂഷനാക്കി ഇനി പത്താം ക്ലാസാവാണ് പെട്ടെന്ന് ആ സമയത്ത് ബുദ്ധിമുട്ട് വേണ്ടന്ന് വിചാച്ചിട്ട്
ആ അതെ
അപ്പപ്പോ പരീക്ഷ ട്യൂഷനിൽ പരീക്ഷ കഴിഞ്ഞു കൊഴപ്പൊന്നുല്ല അരമാർക്ക് ഒര് മാർക്ക് കുറവുള്ളു ഇംഗ്ലീഷിലേ കുറച്ച് ബേക്കിലുള്ളൂ അത് പിന്നെ
ആ അത് പിന്നാ ആ റെഡിയായിക്കോളും
ഉം അതിലന്നെ കൊറച്ചു ബേക്കൊള്ളൂ മാത്സില് ആൾ ഉഷാറാ എല്ലാര്ക്കും മാക്സ് ആവും ബുദ്ധിമുട്ട് മാത്സില് ടോപ്പറാ മ്മ് മ്മ് മാത്സ മാത്സ് ക്ലാസ് ടോപ്പറാ മാർക്കൊക്കെ എന്ത് എക്സാം എന്ത് ക്ലാസ് ടെസ്റ്റാണെങ്കിലും ഫുൾ മാർക്ക്ണ്ടാവും ന്ന്പ്പോ ട്യൂഷനിലൊര് മാർക്ക് പോയി ഇട്ടുണ്ട് അപ്പ ഇനിപ്പൊ പ്പപറഞ്ഞിട്ടുണ്ട് ആ സാറ് എടുക്കണത് മനസ്സിലാവ്ണില്ല അപ്പൊനി നാളെ- പി ട്ടി എ ണ്ട് അയിന് വരുമ്പോ പറയണന്ന് പറഞ്ഞിട്ട്ണ്ട്
ആഹ്
ഞമ്മളൊക്കെ പറയാ മാഷോട് പറയരുതേ ഞാ- അതെക്കെനിക്ക് നല്ല ഓർമ്മണ്ട് ഉമ്മൊക്കെ മീറ്റിങ്ങിന് വെരുമ്പോ പറയര്ത് ആഹ് പഠിക്ക്ണില്ലെങ്കിലും പറിം ഞാ വീട്ട്ന്ന് പഠിക്ക്ണ് ണ്ടോ ചോയ്ച്ചാ ഇണ്ട്ന്ന് പറയണം ണ്ടെന്നെ പറിയൊള്ളു ഇപ്പയിന് അങ അതും മാറി വീട്ടില് ടീച്ചർമാരും മാശൊമ്മാരൊക്കെ അങ്ങനെണ്ടൊരു മാർക്ക് കൊറവ്ണ്ടെങ്കി എന്തേലും പ്രശ്ന ണ്ടെങ്കില് ഞമ്മള് നേരിട്ട് വിളിക്ക് ചോയ്ക്കലൊട്ങ്ങി ഞമ്മള് മീറ്റിങ്ങിന് പോയിട്ട്ണ്ടെങ്കില് ഓരോ രക്ഷിതാവും ഏതാന്ന് അവർക്കറിയാ ഞമ്മളൊക്കെ
എല്ലാര്തും അറിയാ പേരൻസ് പേരും പറിയും ഇങ്ങെനെ വിളിച്ചിട്ട് അവരെ വിളിച്ച് വെര് ത്തിയിട്ട് ഓരോന്ന് പറയും ചെയ്യും ഇങ്ങനെയാണ് കാര്യങ്ങള് കറക്റ്റായിട്ടെല്ലം കിട്ടും
ഉം ഞാനൊക്കെ പോയിരുന്നന്ന് ഒര് മീറ്റിങ്ങിനൊക്കെ വെരൊള്ളൂ ഇന്നിപ്പം മീറ്റിങ്ങിനില്ലെങ്കി കുട്ടീനെ ക്ലാസ്സില് കേറ്റു ല്ല ആളെത്തീല്ലെങ്കി ക്ലാസ്സില് കേറ്റൂല്ല ഞമ്മള് പോവേ വാണം അന്നൊക്കെ അങ്ങനെണ്ടെങ്കില് എന്തെങ്കിലൊക്കെ ജോലിക്ക് പോയിക്കാണെങ്കിൽ എന്തെങ്കിലൊക്ക ഒഴിവ് കഴിവ് പർഞ്ഞിട്ട് ഞമ്മള് ക്ലാസ് കേറായ്രുന്നു പിന്നെപ്പയീ ഫോണല്ലേ ഫോണിലാണ്ട് വിളിക്കാ ചെയ്യാ ഒരു ലീവ്ട്ക്ക്ണ്ടെങ്കി ഞമ്മള് വിളിച്ച് പറയണവരോട് ടൈപ്പെയ്ത് മെസ്സേജിടാൻ പറ്റൂല വോയ്സ് വിടാൻ പറ്റൂല വോയിസ് വിടാ രക്ഷിതാക്ക വിളിച്ചെന്നെ പറയണം അതിന്ള്ള മാറ്റം കുട്ടികളട്ത്ത്ണ്ട്
ആഹ് ഇണ്ട് ഓല്ക്കൊര് പേടി വെരും ഇങ്ങനെ പിന്നെ പിന്നെ നേര ത്തെ പോണെന്ന്
ആഹ് ഞാനൊക്കെ പഠിച്ചിരുന്നന്ന് എന്ത് പരീക്ഷയാണെങ്കിലും ഇഞ്ഞി ഈ ക്ലാസ്ന്ന് അട്ത്തക്ലാസ്ക്ക് ഇരിക്കാണെങ്കിലും പാസ്സായാ മതിന്നേര്ന്നു പക്ഷെ ഇന്നത്തെ മക്കക്ക് മോൾക്കൊക്കയാണെങ്കില് പാസ്റ്റായ പോര ഫുള്ള് മാർ ക്ക് കിട്ടണെന്ന്ള്ള ചിന്തയാണ്
മ് ശെരി ആഹ് ഒക്കെ